ആഹ് എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ
വിശേഷം മഴ അവിടാ
ഇവിടെ ഇന്ന് മഴ പെയ്തില്ലാ ഇനി രാത്രി പെയ്തതാണോന്ന് എനിക്കറിയില്ല മുറ്റത്തൊക്കെ നെറച്ച് വെള്ളണ്ട് ഞാൻ എണീറ്റപ്പോ മഴയില്ലേരുന്നു ന്നാലോ എന്താണ് മൂടി കെട്ടികൊണ്ട് ഇങ്ങനെ നിക്ണ്ട് പക്ഷെ മയയില്ല
മ്മ് മ്മ് ഇവിടെ ഇവിടെ മഴയായിരുന്നു ഇപ്പം ഒന്ന് തോന്നെ ചെറിയൊരു വെയിലൊക്കെ കാണുന്നു ഇനി ഇച്ചിരി കഴിഞ്ഞ് എന്ത് ആണോ എന്തോ
അയ് ശരി
ആഹ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ ആഹ് കഴിഞ്ഞു കഴിഞ്ഞു
ഏഹ് എന്താ ഉണ്ടാക്കിയിരുന്നെ ഇന്ന്
ഇന്ന് ഇഡലി സാമ്പാർ ചമ്മന്തി അവിടെ കഴിഞ്ഞോ
ആഹ് ഇവിടെ കഴിഞ്ഞ് ഞാനിപ്പോ എണീറ്റ് കാണ്ട് കുടിച്ചിട്ടുള്ളു
അതെയോ എന്ത് ഉണ്ടാക്കി
ഇവിടെ എന്താ ദോശയും പിന്നെ ഉള്ളീം തക്കാളീം മുട്ട ചീറ്റാണ്ട്ള്ളരു കൂട്ടാനില്ലേ അതും അറിയില്ല ഉണ്ടാക്കിയില്ല
ഉണ്ടാകീട്ടില്ല
ഓഹ് ഭയങ്കര ടേസ്റ്റ് ആണല്ലോ അത് എല്ലോട്ത്തും കാണാ ഈ ഭക്ഷണം നമ്മളെ മു ട്ട റോസ്റ്റ് ണ്ടാക്കൂലേ മുട്ട പുഴങ്ങിക്കാണ്ടിടൂലേ അതിന് പകരം മുട്ട കലക്കികാണ്ട് ഇടും.
ആഹ് ദോശയൂടെ നല്ല കം ആഹ് കോമ്പിനേഷൻ ആണോ?
ആഹ് വെള്ളം ദോശേന്ന് പറഞ്ഞാ ഉഴ്ന്ന് ദോശല്ല ആഹ്
അഹ്
മാവ് എന്താ പറയാ അരിപ്പൊടി കലക്കിക്കാണ്ട് ഇള്ള ദോശെല്ലേ.
അങ്ങനെ ആഹ് ആഹ് ആഹ് അതെ ആഹ് ആഹ് ആഹ്. ആഹ് ആഹ് ആഹ് ആഹ് മനസ്സിലായി ആഹ് അതിന്റെ കൂടെ നല്ലെയായിരിക്കും.
ആഹ് അതിന്റെ കൂടെ നല്ലതാ.
ആഹ് ആഹ് അതെ. പിന്നെ, പണിയൊക്കെ കഴിഞ്ഞോ?
പണി ഒന്നും തൊടങ്ങിയില്ല ഇവടെ ഇമ്മച്ചി ഇണ് ട് ഇമ്മച്ചി അങ്ങനെ ഓരോ തലക്കെന്ന് ഇട്ക്ണ്ട്. ഏഹ് ഇവടെ പണീന്ന് പറഞ്ഞാല് എന്താ പറയാ പത്തുമണി പത്തര കഴിഞ്ഞീൻ്റേഷേ ഞങ്ങക്കങ്ങട്ട് തുടങ്ങാൻ പറ്റുള്ളൂ. കാരണം എന്താച്ചാ ഇവടെ നാലഞ്ച് ആൾക്കാര്ണ്ട് സ്കൂൾക്ക് പോവാന്. ഓലെക്കെ ഓരോ സമയത്ത് ഓരോരുത്തര് പോവാ അപ്പൊ അതൊ ക്കെ പറഞ്ഞയ്ച്ച് കഴിഞ്ഞിട്ട് പണി തൊടങ്ങൊള്ളൂ. ആഹ് കൊണ്ടോണ്ടാ ഓൽക് രാവിലെ വെക്കും. പിന്നെ അത്ക്ക് നമ്മള് എന്താണ് ചെറിയ എന്തെങ്കിലും കൂട്ടാനൊക്കെ ഇണ്ടാക്കുംന്നല്ലാണ്ട് കറി മീൻ പൊരിച്ചത് അതൊക്കെ ഞങ്ങക്ക് വേറെണ്ടാക്കണം സപ്പറേറ്റ് ഇവടെ ഉപ്പച്ചിക്ക് അങ്ങനെേ പറ്റുള്ളൂ. മീൻ കറി മീൻ പൊരിച്ചത് പിന്നെ ഉപ്പേരി അതൊക്കെ വേണം.
ആഹ് അതെ. പിള്ളേർക്ക് തട്ടിക്കൂട്ടി കൊടുക്കും നമ്മുക്ക് നല്ല ലാവിശ്ശായിട്ടുണ്ടാക്കും ഇല്ലയോ.
ആഹ് അതെ അങ്ങനെണ്ടാക്കും.
മീൻ കി
മീന് കിട്ടീണോന്ന് ഇൻകറീല്ല ഇന്നലെ വാങ്ങി വെച്ചത് ചെലപ്പംണ്ടാവും.
ആഹ് ഹാ ഹാ.
ഉം
പിന്നെന്താ എന്താ ഉച്ചക്ക് കറി വെ ക്കാനൊക്കെ പ്ലാൻ.
ഉച്ചക്ക് കറി വെക്കാൻ എന്താ പ്ലാന് ന്ന് ഇൻക്ക് അറീല്ല ഞാന് ഇവടെ അട്ക്കളീ കേറലില്ല.
ആഹ് ഹ ഹാ. ഇവടെ പിന്നെ തട്ടി കൂട്ടി സാമ്പാറുണ്ട് രാവിലത്തെ.
ആഹ്. അപ്പൊ പിന്നെ ഇണ്ടാക്കണ്ടെല്ലൊ ല്ലേ.
പിന്നെ എന്തെങ്കിലും കൂടെ ഒന്ന് തട്ടിക്കൂട്ടണം.
ഏഹ് മീന് വേണം അങ്ങനെയൊക്കെ നിർബന്ധണ്ടോ അവിടെ?
ആഹ് ഉണ്ടുണ്ട് മീനില്ലാതെ ആർക്കും തൊണ്ടേന്ന് താഴോട്ട് എറങ്ങത്തില്ല.
ആഹ് അത് ശരിയാ കൂട്ടി ശീലായാ പിന്നേ, മീന് ഇറച്ചി അങ്ങനെ ന്തേങ്കിലും വേണം.
അ മാത്രവല്ല മീനുണ്ടെങ്കി അതൊരു കറിയാ പിന്നെ വേറെ ഒന്നും ഇല്ലെങ്കിലും അങ്ങെറങ്ങിക്കോളും.
ഓഹ് പൊര്ച്ചണം വേറൊരു
ആഹ് ആണല്ലേ ഇവടെ പിന്നെ ബീ പി യുള്ളവരൊക്കെണ്ട്. അയോണ്ട് പൊരിച്ച് പൊരിച്ചാ കഴിക്ക്യും. എന്നാലും അധികം പൊതിക്കാറില്ല ഇപ്പം ഉം പിന്നെന്താ
പിന്നെന്താ അങ്ങനെ പോണ്
രാവിലെ ഒരു പരിപാടിയും കഴിഞ്ഞില്ലേ
രാവിലെ ഞാനൊന്നും ചെയ്തില്ല ഉമ്മച്ചി അങ്ങനെ പാത്രം കൈക്ണ് എടുക്കണ് ചോറുണ്ടാക്ക്ണ് ആഹ് അങ്ങനെയൊക്കെ ഓരോന്ന്
സമയം ആവുമ്പോ അങ്ങോട്ട് ഇരിക്കാല്ലേ
ആഹ് ആഹ് അല്ലാണ്ട് വേറെ പണിയൊന്നുല്ല ഞാനെടക്ക് അ ടിച്ചുവാരിതൊടച്ചു കൊടുക്കുട്ടോമ്മാക്ക് അത് ഞാാനയിന്റെ സമയാവുമ്പോത്ത്ന് അടിച്ചരിതുടച്ച് കൊടുക്കും ഞാൻ പിന്നെ എന്റെ ഹസ്ബൻഡറിന്റെ വിട്ടു പോയാ പിന്നെ ഞാന്ൻ. ഇങ്ങനെന്നുല്ല അത് നേരത്തെ പണി കയ്യും ത്തിന് പണി കഴിഞ്ഞ് കയറും
ഓഹ് സ്വന്തം വീട്ടിലാണോ ചുമ്മാതല്ല ഞാൻ വിചാരിക്കയും ചെയ്തു ഇങ്ങനെയും ആഹ് എന്താ ഞാൻ വിചാരിച്ചു ഹസ്ബൻറിന്റെ വീട്ടിലായിരിക്കും അപ്പൊ അവിടെ നിന്നുകൊണ്ട് എന്താ ഇങ്ങനെ ഒക്കെ ഉണ്ടോ സ്വാതന്ത്ര്യം എന്ന് വിചാരിച്ച് ഇപ്പളല്ലെ പിടികിട്ടിയെ സന്തം വീട്ടിലായിരുന്നുന്ന്
ഇവിടുപ്പം അത ആരുല്ല എന്റെ നാത്തൂന്മാർ ക്കെണ്ട് എന്നുണ്ടെങ്കി ഇവിടെ എൻ്റോടെ ആരും കല്യാണം കഴിക്കാനായിയില്ല അപ്പൊ അങ്ങനെ ഉണ്ട്ന്ന്ണ്ടെങ്കി എന്തായാലുപ്പം നമ്മള് നേരത്തെ നീച്ച് എന്തെങ്കിലൊക്കെ ഒന്ന് എടുക്കേണ്ടി വരും ഇമ്മിച്ചിയൊറ്റക്ക് അല്ലേ അതെ എന്തെങ്കിലും പറയാണെങ്കിൽ ഈ ഒരു ചെവി കൂടി കേട്ട് മറു ചെവി കൂടെ ആട്ട് വിടും
പിന്നെ എന്താ അവിടെ ചക്കയും മാങ്ങയൊക്കെ കിട്ടുവോ
ചാക്കയും മാങ്ങയും കിട്ടും എന്താ ഇവിടെ അയൽവാസികളൊക്കെ കൊടുുന്നരും എന്നല്ലാണ്ട് ഞങ്ങക്ക് സ്വന്തമായിട്ട് അങ്ങനെ ഇല്ല തേങ്ങണ്ട് തേങ്ങയും കവങ്ങും ആ എന്താ പറയാ അങ്ങനെ മാങ്ങ ഉണ്ട് ഇവിടെ മാങ്ങ ഇപ്രാവശ്യമാദ്യയായിട്ട് ഉണ്ടാവാ ഈ വലിയ മാങ്ങ ഉണ്ടാവലേ കറൂത്ത മാങ്ങ കറുമൂസ മാങ്ങ
ആഹ് വലിയ ഒരു അതിന്റെ പൊറൊക്കെ ഒരു എന്താ പറയാ ഒരു ചാാര നിറം പോലാണോ ഒരു ഓറഞ്ച്
എന്താ പറയാ മറ്റേ ആഹ് നമ്മള് കടയിക്കന്നൊക്കെ മാങ്ങ്ണ ആ ചുണ്ടമാങ്ങല്ലേ വല്ത് ആഹ് ആഹ് ആ മാങ്ങാണ് ഞങ്ങളവിടെ ഉള്ളത് ആ മാങ്ങെ എങ്ങനെയണന്ന് വെച്ചാല് എന്താ പറയാ ഞങ്ങള് പഴുക്കാൻ വെക്കും അത് വലുതായിട്ട്ണ്ടാവും പഴുക്കാൻ വൊക്കുമ്പോത്തിന് വേഗം കേട് വരും പുഴുക്കള് വരിക ഇപ്രാവശ്യം കുറച്ച്ണ്ടായിനി അതൊക്കെ ഞങ്ങള് പഴുക്കാൻ വച്ചപോത്തിന് പുഴുക്കള് വരുകയാണ് വേഗം പക്ഷെ അതാണെന്നുണ്ടെങ്കിലോ നല്ല മധുരം ഭയങ്കര ടേസ്റ്റു ആണ്
ആഹ് ആഹ് നിന്ന് പഴുക്കത്തില്ല അല്ലയോ ഇങ്ങനെ വീഴുമായിരിക്കും
എങ്ങനെ
മാവിൽ നിന്ന് പഴുക്കത്തുല്ലായിരിക്കും ഇങ്ങ് വീഴുമായിരിക്കും താഴെയില്ലേ
ആഹ് അപ്പൊതിന് പഴുക്കാനാകുമ്പത്തിന് കേട് വരും
ആഹ് പിന്നെ എന്ത് ചെയ്യും
ഞങ്ങളത് പകുതി ഈ ചെൻച്ച സമയത്ത് ഞങ്ങള് പർ
ഉം ഉം ഉം ഉം.
ഉം.
കൊർച്ചൊക്കെ അച്ചാറിട്ടെട്ക്കാഞ്ഞി എന്താ?
ഞങ്ങ്ക്ക് പഴുത്താണ്ട് തിന്ന്ണതാണ് ഭയങ്കര ഇഷ് ടം ഇതാണെങ്കി ഭയങ്കര ടേസ്റ്റുവല്ലേ ആഹ് അപ്പൊ അച്ചാറ്ടാന് വേറിം- മാങ്ങ കിട്ടോലോ എന്ന് വിചാരിച്ചാണ്ട് ഇതച്ചാറ്ടാൻ നിക്കൂല എല്ലാർക്കും പഴു ത്ത മാങ്ങ തിന്നണം കാര്ണം എന്താ ആദ്യായിട്ട് ഇണ്ടാവാണ് ഞങ്ങളെ മര്ത്ത്മ്മേ മാവു മ്മേ ഈ മാങ്ങാ- ഏല്ലാരും ഭയങ്കര എക്സൈറ്റ്മെന്റ്ലേന് ആദ്യൊര് പ്രാവശ്യം ഇണ്ടായ്ന്നു ഒന്ന് ഇണ്ടായ്ക്കാണ്ട് എന്താണ് അ അത് ഒരു നല്ല മധുരോണ്ട് ഒരു വാടിയ ഒരു ചൊയിം അങ്ങനൊക്കെ വന്നാണ്ട് ആ ഒന്നേനു ഐൻ്റെ മുന്നത്തെ പ്രാവശ്യം ഇണ്ടേനു. അതെ അവിടെണ്ടോ ചക്കിം മാങ്ങേക്കെ?
ഇവടെ നമ്മക്കില്ല അടുത്തൊക്കെണ്ട് പക്ഷെ നമ്മടെ സ്വന്തം പോലെ.
ഓഹ് അത് ശെരി ഒ- ഒത്തിരി ഇണ്ടായോ ചോയ്ച്ചാ ഒരു പത്ത് പതിനഞ്ചെണ്ണൊക്കെ ഇണ്ടായീണ്ട്.
ആണല്ലേ ആഹ് ആഹ് ഇവടേം ഇപ്- ഈ പർഞ്ഞ പോലെ അടക്കേം തേ തെങ്ങുണ്ട്. പിന്നെ വാഴയൊക്കെണ്ട് അതൊക്കെ ഒള്ളു അല്ലാതെ ചക്
ഓഹ് അതെ ഇവടെ ആദ്യമായി ഇവടെ സ്ഥലല്ല. അങ്ങനെ കുഴ്ച്ചിടാനേ ആഹ്- അപ്പൊ എന്താ പറയാ എല്ലോട്ത്തും ഞങ്ങള് വായിം പൂളിം അങ്ങൻത്തൊക്കെ വെച്ചീനി പിന്നെ പൂളൊക്കെ വെച്ച് അത് മെനക്കേടാണ് ഇമ്മാക്ക്പ്പോ കയ്യൂല്ല ഐക്ക് മണ്ണ് വരിടാനും ഇതിയക്കാനൊന്നും. അപ്പൊ പിന്നെ അവ്ടാണ്ട് തൂർത്ത് കാണ്ട് എന്താ പറയാ ആഹ് പിന്നെ വായ റോബസ്റ്റ് ഇണ്ടായിര്ന്നു റോബസ്റ്റ്ങ്ങനെ നട്ട് നട്ട് വളർത്തി അത്ങ്ങനെ കൊലാവൂമ്പോ അത് ചെൽപ്പൊ കടേക്ക് കൊണ്ടോയി വിക്കൊക്കെ ചെയ്യും.
അതെ ആഹ്. പിന്നെ എന്താതാ പില്ലേർക്കൊന്നും അതൊന്നും വേണ്ടല്ലേ വീട്ട്ല്ണ്ടാവുന്ന സാധനങ്ങളൊന്നും അവർക്ക് വേണ്ട കടേ
അല്ലാ ഓല് കഴി അല്ലാ രണ്ട് കൊലൊക്കെ ഇണ്ട്ന്ന്ണ്ടെങ്കി ഇതേഅങ്ങനെ കൊടുക്കും ഒരു കൊല ഞങ്ങളെട്ക്കും. ഒന്ന് രണ്ടും പയ്ക്കുമ്പോത്തിനും വെർതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ ആഹ് ഇവടെ ഭയങ്കര ഇഷ്ടാണ് അദ്യിക്കെ എപ്പ്ളേങ്കിലൊക്കെ കിട്ടുമ്പള്
ആണല്ലേ ആഹ് ആഹ് ആഹ്. അല്ല നമ്മള് അട്പ്പിച്ചങ്ങ് കൊടുക്കുവാന്നെങ്കി അവർക്കൊരു മട്പ്പല്ലേ അതേ സ് സമയം കടയീ പോയി മന്തിയും കുന്തിയൊക്കെ കഴിക്കാൻ അട്പ്പിച്ച് കൊട്ത്താലും കഴിച്ചോളും.
ആഹ് അത് അത്രേന്നെ അവള് അട്പ്പ്ച്ച് കൊട്ത്താലും കഴിക്കും.
അതുപോലെ എണ്ണ പലഹാരങ്ങള് അതൊക്കെ മതി വീട്ടിലൊക്കെ ഇവിടെ ഒക്കെ ആണെങ്കി പഴൊക്കെണ്ടായാ ഒന്ന് രണ്ടെണ്ണൊക്കെ കഴിക്കും പിന്നെ അങ്ങട്ട് വേണ്ട. പിന്നെ കണ്ട് കണ്ട് കണ്ട് കണ്ട് വേണ്ട അതേ സമയം കടേന്ന് എണ്ണ പലഹാരം മേടിച്ച് കൊട്ക്ക്
ചെറിയ പൂവംപഴൊക്കെ കിട്ടുമ്പോ എന്താ ചെയ്യാറിയോ പുട്ട്ണ്ടാക്കും പു ട്ടും കറിയൊന്നും ഇണ്ടാക്കൂല ഇന്നാ പിന്നെ അത് ചെലവായില്ലാന്ന്ണ്ടെങ്കില് പുട്ടും പഴം പപ്പടാകുമ്പോ അങ്ങനെ തിന്നോളും ഇന്നാ അത് ചെലവാവും കാറി ഒന്നും ഇണ്ടാക്കി ഇല്ലാന്നുണ്ടെങ്കി കറി ഇണ്ടാക്കാന്നുണ്ടെങ്കി ആഹ് ഭാഗത്തുമേക്ക് ആരും നോക്കൂല
അതേയോ അതെ അവർ ക്കും തോന്നണം നമ്മള് വല്യ ഫ്രീയായിട്ട് കൊടുക്കുമ്പോ വേണ്ട ഇല്ലെങ്കിൽ അവർക്ക് വേണം താനും അങ്ങനാ
ആഹ് അല്ലെങ്കി വേണം
ഉം എന്തേയ്യാ പിന്നെ ഇനി എന്താ പരിപാടി
ഇനി പരിപാടി എന്താണ് വെ ച്ചാ കൊറച്ചു കഴിഞ്ഞിട്ട് ഉമ്മാക്കൊന്ന് അടിച്ചുവാരി തൊടച്ച് കൊടുത്തുകാണ്ട് ആഹ് കെട്ടിച്ചോടത്തേക്ക് പോവണം
പോ ഇന്ന് പോവാ
ഇന്ന് പോവാ ഇന്നലെ പോവണ്ടേനി ഇന്നലെ ഇൻക്ക് മടി പിടിച്ചാണ്ട്ന്നില്ലേ ഞാൻ കെടന്ന്
അതെയോ ആഹ് ഹാ ഹാ
ആഹ് അപ്പിന്ന് പോവണം ക്കായ്ന് മടിയാണ് പോവാന് എന്നാലും കുഴപ്പില്ല എത്തിക്കഴിഞ്ഞാ പിന്നെ ശീലാവും ചെയ്യും
ആഹ് നാളെ നി ഇവിടെ നിന്നിട്ട് പോവുമ്പോ ആദ്യത്തെ ദിവസം ഭയങ്കര പാടായിരിക്കുവല്ല്യോ പക്ഷെ അവിടു അവിടുന്നിങ്ങോട്ട് വരുമ്പോള്ള സന്തോഷം പോകുമ്പോ കാ
ആഹ് അതുണ്ടാവൂല അതൊരിക്കലുണ്ടാവൂല
ഇല്ല അതാ അതെന്താന്നറിയത്തില്ല അതിന്റെ പ്രത്യേക അവിടിന്നിങ്ങോട്ട് ചാടിത്തുള്ളി വരും ഇവിടന്നില്ലേ ഇഴഞ്ഞെഴഞ്ഞ് പോവും
ഏഹ് ഇങ്ങള് സ്വന്തം വീട്ടിലാണോ
അല്ല ഞാനും ഇവിടെ ഹസ്ബന്റിന്റെ വീട്ടിലാ ശനിയും ഞായറുവൊക്കെ പോവും
ഓ ഓ അത് ശെരി
ഉം എങ്കി ശെരി എന്നാ പിന്നെ വിളിക്കാം ആഹ് ശെരി ഓക്കെ ഓക്കെ